പറയൂ എന്തൊക്കെയണ്ട് വിശേഷം
ശേഷം നിങ്ങൾക്കോ
ആ നല്ലതാണ് പിന്നെ എവിടെയാണ് ഇപ്പൊ നിലവിലുള്ളത്
ഞാനിപ്പോ വീട്ടിലുണ്ട്
ആ ഓക്കെ നിലവില് ഇപ്പോ വേൾഡ് കപ്പ് ഒക്കെ നടക്കാണ് താങ്കൾക്ക് അ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്
രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ വേൾഡ് കപ്പല്ല നടക്കുന്നത് അതിനങ്കിൽ കുറേ പറയാനുണ്ട് നമ്മുടെ ലെജൻറ്ഴ്സ ആയ മെസ്സി യും റൊണാൾഡോയും കൈനും ആ നെയ്മറും പോലത്തെ
റേഞ്ചിന്റെ പ്രശ്നം നിങ്ങള അവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ അത് മാക്സിമം നിങ്ങൾ നിന്ന് വിളിക്കുക കാരണം എന്താ വെച്ചാ റേഞ്ച് ഇഷ്യൂ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാ പറയുന്നത് അപ്പൊക്കങ്ങള് പറഞ്ഞഞ് മനസ്സിലായി നമ്മുടെ ലജൻ്റ് പ്ലേ്സിന്റെ ഒക്കെ അവസാനത്തെ കളിയണിപ്പ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ കളിന്ന് പറയുമ്പോ എന്താ പറയെ ഇപ്രാവശ്യത്തെ കളിന്ന് പറയുന്നത് വളരെ എന്താ വിലപ്പെട്ട കളി തന്നെയാണ് നമ്മുടെ മൂന്ന് താരങ്ങൾക്കുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങക്ക് ഒരുപാട് ഏ ഈ കപ്പും കാര്യങ്ങളൊക്കെ എല്ലാം വലുത അവരുടെ അവസ്ഥ ങ്ങനത്തെ കളികൾ കാണുന്നതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്ടില് എനിക്ക് വലുത് എന്ന് തോന്നിയില്ല നിങ്ങക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്
സാധാരണായ നമ്മുടെ ഏറ്റവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മെസ്സിയും റൊണാൾഡയും ഹേ വിരമിക്കുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പാണല്ലോ അപ്പൊ നമ്മുടെ റൊണാൾഡോ നമ്മുടെ ഒന്നാമത്തെ കളി നമുക്ക് വളരെ വിഷമകരമായി സംഭവിച്ചത് സമനില കളി അവസാനിക്കുകയാണ് ഫുൾ ടൈമ കളി അവസാനിക്കുകയാണ് അന്ന് ആ സമയത്ത് കളികളിക്കാൻ പല ടീമുകളും മുന്നിലേക്ക് വരുകയും അതിനെ തിരിച്ചടിയായി ഇന്നലെ നടന്ന റൊണാൾഡോയുടെ മാച്ച് ഉസ്കക്കിസ്ഥാനും അതുപോലെ അതുപോലെ തന്നെ പോര്‍ച്ചുഗൽ നടന്ന ഒരു കളി അഞ്ച് പൂജ്യത്തിന് വിജയിക്കുകയാണ് ചെയ്തത് നമ്മുടെ റൊണാൾഡോ അതിൽ രണ്ട് വയസ് രണ്ട് ഗോളുകൾ നേടുകയും ചെയ്തു അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ റൊണാൾഡോ വിദ്യാഭ്യാസത്തിൽ വളരെ അപ്പോ പ്രാധാന്യം കൽപ്പിച്ചിട്ടൊന്നില്ല അവിടെ നമ്മുടെ റൊണാൾഡോ ഒരു കിക്ക് ഓഫ് എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ കളി കണ്ട വ്യക്തികളാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുക്ക് കിക്ക് ഓഫ് എടുക്കുന്ന സമയത്ത് ഒരു ഫ്രീക്കിക്ക് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഐക്യു അവിടെ കാണാൻ സാധിച്ചു അത് അതായത് അടുക്കാൻ വേണ്ടി മുന്നിലേക്ക് വരികയും കീപ്പറിനെ ഉം അവിടെ നി നിസാഹകരനാക്കി റൊണാൾഡോയുടെ ഷൂട്ടിംഗ് അവിടെ നടക്കുകയും ചെയ്തു പക്ഷേ ഭാഗ്യമില്ലാന്ന് പറയട്ടെ റൊണാൾഡോയുടെ ആ ഒരു ഷൂട്ട് നമ്മുടെ കീപ്പർ തടുക്കുകയാണ് ചെയ്ത് ഏ നമ്മുടെ റൊണാൾഡോക്ക് നാല്പത്തിയൊന്ന് വയസ്സായിട്ടും പ്രായം വെറും അക്കം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെയേറെ മുന്നേറ്റത്തിൽ ഇവിടെ നമ്മുടെ മെസ്സി സോറി നമ്മുടെ റൊണാൾഡോ മു നിങ്ങൾക്ക് എന്താണ് കളിയെ കുറിച്ച് പറയാനുള്ളത്
തീര്‍ച്ചയായിട്ടും വളരെ ശരിയാണ് കാരണം ന കൊടുത്തത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ആ ആ കേൾക്കുന്നു ഉണ്ട് പറഞ്ഞോ പിന്നെ കൊടുത്ത അസിസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു തീർച്ചയായിട്ടും അതിന്റെ കാര്യമൊക്കെ എടുത്ത പറയേണ്ട കാര്യം തന്നെയാണ് കാരണം അവർക്ക് കൊടുത്ത് എന്താവെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഏ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഗോൾ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഗോൾ തന്നെയാണ് കാരണം ടീം മറ്റേ ആ ചെറിയ ടീം നോട് സമനിലപിടിച്ചതിനാൽ തന്നെ കളി വളരെ ഏ ഒരു മറ്റുള്ളവരൊക്കെ അവരെ ട്രോളുന്ന രീതിയിലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കളി പറയുന്നത്‌ വളരെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നല്ല ഗോളും അതുപോലെ തന്നെ നല്ല അസിസ്റ്റും ടീമിന്റെ ഒരു കളി തന്നെ കണ്ടത് മറ്റേതന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൊറേ അങ്ങോട്ടടിക്കും ഇങ്ങോട്ടടിക്കും അതൊക്കെ ബാൾ ആള് ക്രിസ്റ്റ്യാനോ റൊണാൾഡക്ക് പതിനാല് ഏ വാൾ മാത്രമേ തോടാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ സി ആർ സവനിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കളി തന്നെയാണ് ഇന്നലത്തെ കളിയിൽ കാഴ്ച വെച്ചിട്ടുള്ളത് താങ്കൾക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോൾ ഇന്നലെ ആര്തായിരുന്നു
എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോൾ നമ്മുടെ റൊണാൾഡോക്ക് പാസ് കൊടു ത്ത് ഒരു ഒരു കോർണർ ഭാഗത്തേക്ക് അടിക്കുന്ന ഒരു ഒരു ഗോൾ ഉണ്ടായിരുന്നു റൊണാൾഡോ അത് കഴിുന്നത് റൊണാൾഡോയുടെ അഭഗംഭീരമായ ഒരു പ്രകടനവും അവിടെ കാഴ്ചവെച്ചു നമ്മുടെ ഈ റൊണാൾഡോയുടെ കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മെസ് സീട്ടൾക്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിലും മെസ്സി ഏ ഏ രു ആയിരുന്നു. ഇപ്പടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണ് കാണുകയുണ്ടായി. ഏ അർജന്റീന ടീമിൽ മെസ്സി സ്സി മാത്രമേ ഗോളടിക്കാനുള്ളൂ, വേറെ ആരും ഗോളടിക്കാനില്ല എന്നൊരു ഒരു ചൊല്ല് ഇവിടെ നമ്മുടെ സോഷൽ മിഡിയയിൽ വന്നിരുന്നു. അതിനെ നമ്മക്ക് താരതമ്യം ചെയ്ത് നോക്കാണെങ്കിൽ ഒന്നാമത്തെ ആദ്യ കളിയിൽ അത് അതിൽ ഒന്നേ ഒന്ന് സമനിലയിൽ പോകുകയാണ് ചെയ്തത്. അന്ന് റൊണാൾഡോക്ക് ഏ തന്റെ ടീമിൽനിന്ന് ഒരാള് പോലും പാസ് കൊട്ക്കാ പാസ് കൊടുക്കാതെ ഒറ്റത്തീര് കളിക്കുക എന്ന രീതിയിലായിരുന്നു എല്ലാവരും കളിച്ചിരുന്നത്. ഈ സമയത്ത് ഓ റൊണാൾഡോയുടെ ചരിത ത്തില ഏറ്റവും ടച്ച് കുറഞ്ഞ കളിയെന്ന റെക്കോർഡ് ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. വളരെ കുറവ്, വെറും ഇരുപ്പത്തിയഞ്ച് ടച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആ കളിയിൽ ഉണ്ടായി അതായത് അതുകൊണ്ട് തന്നെ ഏ പല സമയങ്ങളിൽ നമുക്ക് കാണാം കാൽ നരികിലേക്ക് ഇട്ടുതരൂ എന്ന ഒരു പ്രകടനം നമ്മുടെ റൊണാൾഡോ അവിടെ കാഴ്ച വെക്കുകയും, അത് കണ്ട് പല ആളുകൾക്കും സങ്കടം വരുകയും, അതുകാരണം സോഷ്യൽ മീഡിയയിൽ പലതരം ആളുകൾ ഏ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പല ആളുകളും ജിയെ ട്രോളുകയും, നിങ്ങൾ റൊണാൾഡോയെ ആർക്കും വെലയില്ല എന്നു പറഞ്ഞുകൊണ്ട് വിമർശനമായ്‌ അവിടെ താഴ്ത്തി കെട്ടുകയാണ് ചെയ്തത്. അതിനുശേ അതിനു ശേഷം ഈ രണ്ടാമത്തെ കളി സമയത്ത് ഏ തന്റെ മന മനസ്സിൽ ഉറപ്പിച്ച് വെച്ചതായിരുന്നു ഈ കളിയിൽ വിജയിക്കണമെന്ന ആവിശ്വാസത്തോടെ
അതെ അതെ അതെ ശരിയാണ്, ശരിയാണ്. അതെ, താങ്കൾ പറഞ്ഞത് ചെറുതായിട്ട് ഒരു വ്യക്തത കുറവുണ്ട്, അതോണ്ടാ ഞാൻ പറഞ്ഞത്. പിന്നെ എന്താച്ചാ ഇതുവരെ പറഞ്ഞത് കേൾ ടു കറക്റ്റ് ആയിട്ട് പക്ഷേ അയിന്റ എടക്ക് കൊറച്ച് റേയിഞ്ച് പോയത് പോലെ നിങ്ങള് പറഞ്ഞേ ശരിയെന്നെയാണ് കാരണം അത് എന്ത് വെച്ച് ല് അവര് അത്യാവശ്യം നല്ല ഒരു കളിന്നെയാണ് ഇപ്പോ ക അത്യാവശ്യമുള്ളആ ടൈം അന്നത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലാസ്റ്റ് കളിച്ച കളിന്ന് പറയുന്നത് വളരെ നല്ലൊരു കളി തന്നെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം അടിപൊളിയായിട്ട് ഗോളൊക്കെ അടിച്ച് അവര് നല്ല രീതിയിൽ തന്നെ അവരെ ടീമിന് സപ്പോർട്ട് പ്പോർട്ട് ചെയ്ത് എല്ലാരും കൂടുതല് ബോളുകളും പാസുകളൊക്കെ നേടി കൊടുത്ത്ട്ടാണ് ഇപ്പൊ നിലവിൽ എന്തായിട്ടുള്ളത് കളി അവര് കളിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇങ്ങനെ വരുമ്പോ നമുക്ക് എ റൊണാൾഡോ താങ്കൾ പറഞ്ഞ പോലെ തന്നെ മെസ്സി ഇവരൊക്കെ കമ് ർ ചെയ്യുകയാണെങ്കില് നമുക്ക് മെസ്സിൽന്നും മെസ്സി റൊണാൾഡോന്ന് പറഞ്ഞു കയ്ഞ്ഞാ നല്ല ലോകോത്തര പക്ഷെ ഏറ്റവും കൂടുതൽ ഗോൾടിക്കണത് ഏറ്റവും കൂടുതൽ ലോപ്പ് കളിച്ച് റൊണാൾഡോആണ് യ ണ് പക്ഷേ കപ്പിന്റെ കാര്യത്തിൽ നോക്കാണെങ്കില് റൊണാൾഡോക്ക് കപ്പില്ല മറ്റ മിസ് കപ്പും കാര്യങ്ങളും കണ്ടിട്ട്ണ്ട് അതുപോലെതന്നെ എം ബാ പ്പെ അതുപോലെതന്നെ നെയിം നെയ്മറൊക്കെ ഈ ചെറുപ്രായത്തില് വന്നിട്ടെന്നെ ഒരുപാട് പ്രശ്നം നേരിട്ട വ്യക്തിയാണ്. ഉദാഹരണം, കാരണം പറയണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഒരു പ്രശ്നം നമ്മള് കണ്ടു എല്ലാവർക്കും അറിയാവുന്നതാണ് ഒന്നു കാല് മുറിഞ്ഞ് ഒരുപാട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ കാലൊക്കെ ഭയങ്കര, പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കാണുകയുണ്ടായി. തീർച്ചയായിട്ടും അങ്ങനെ പറയണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടേറിയ കല്യങ്ങള ഇപ്പ നിലവിൽ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന് ഇപ്പറ ഇന്നത്തെ നാളെ രാവിലെ ഒരു മൂന്നരക്ക് ബ്രസീലിന്റെ കളിയുണ്ട് അതില് അദ്ദേഹം കളിക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കൻ കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചി ഈ ചെറുപ്രായത്തിൽന്നെ ഒരു കളി നഷ്ടപ്പെടുകയാണ് എന്നൊക്കെ പറയുമ്പോൾ വളരെ വി ഇഷ്ടമ കയം തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കയാണെങ്കിൽ നമുക്ക് എന്താണ് ഏറ്റവും നല്ലത് വെച്ച് കഴിഞ്ഞാല് അവര് അവരുടേതായ ഒരു രീതിയിലുള്ള കളികള് കളിച്ചിട്ട് അവർ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ ആ പരുക്കിൽ നിന്നൊരു മുക്തി കിട്ടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലത് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു കളിയും കൂടി കണ്ട് ഈ വർഷം ലോകകപ്പ് അവസാനിപ്പിക്കുക ഇനി ഉള്ള കളികളൊക്കെ രണ്ട് കളി ഒക്കെ ഒരേ ടൈമില് വര ക്കെ പറയുന്നത് കേട്ടു അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം
അതെ ഞാതു പോലെ തന്നെ നമ്മുടെ നെയ്മർ പല തവണ ഇഞ്ചുറി ആയൊണ്ട് കളിക്കളത്തി നിന്ന് വിട്ടുമാറേണ്ട അവസ്ഥയുണ്ടായി രണ്ടു തവണ വാരിയല്ല് പൊട്ടുകയും ഏ കാലിൻ്റെ മുട്ടിന്റെ ഭാഗത്ത് വലിയൊരു ഇഞ്ചുറി സംഭവ ഏ നൂറിലധികം ദിവസൾ ഹോസ്പിറ്റലിൽ കടക്കുകയും ചെയ്ത വിവരങ്ങൾ നമുക്ക് ദോ അറിയാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ എ നമുക്ക് ഏറെ പ്രിയപ്പെട്ട യുടെ കളി കളി കാണാൻ അത് ആകാംക്ഷോടെ നമ്മള് കാ ആഗ്രഹമുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കണമെന്നാണ് അതിൽ നിന്ന് നമ്മുടെ നെയ്മറിന്റെ ടീമായ ബ്രസീൽ വിജയിക്ക ണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പററിയാനുള്ളത്
തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് കറക്റ്റ് ആണ് ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞ ഒരുപാട് സമയമാണ് നമുക്ക് അപ്പൊ എന്നിരുന്നാലും നമുക്ക് ഇതിനെ കുറിച്ച് പിന്നീട് ഞൻ ഒഴിഞ്ഞ്
ഓ ശരി തീർച്ചയായും തീർച്ചയായും ശരി